ഹലോ കേൾക്കാവോ
ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെയ വർത്താനം സുഖല്ലേ
ആഹ് സുഖായിട്ട് പോകുന്നു എന്തൊക്കെയാ അവിടത്തെ വിശേഷം? ആഹ് ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം
ആഹ്‌ എന്തക്കെ ചായക്ക് കടി?
ഇന്ന് ചായക്ക് എന്താണ് ഇന്നങ്ങനെ പ്രത്യേകിച്ചായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കണംന്ന് വിചാരി രണ്ടും കൺ ഫ്യൂഷൻ ആണ് ഉണ്ടാക്കണോഉണ്ടാക്കണ്ടെ അങ്ങനെ ഇതിലുള്ള അവിടെന്താണ് ഇന്ന്ഉണ്ടാക്കിയത്
ഇവിടെ ഇന്ന്ഒന്നും ഉണ്ടാക്കിയില്ല ചായയും ബിസ്ക്കറ്റുംണ്
എന്നും ഇതെ ആഹ് ആഹ് എന്നും എന്തെങ്കിലുമൊക്കെ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടോ?
ഇല്ല എപ്പോളുംന്നും ഉണ്ടാകില്ല. എപ്പളെങ്കിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തോക്കും അല്ലത്ത സമയത്ത് അ എപ്പഴൊന്നും ഉണ്ടാക്കില്ല ആഹ്എനിക്ക് ഭയങ്കര ഇഷ്ട
ആഹ്എനിക്കും ഇഷ്ട പാചകം ചെയ്യാന്
ചെയ്യാൻ ഭയങ്ക ഇഷ്ട്ട. സാധനങ്ങളക്കെ കി
ആഹ് ആഹ് സാധനം നിവ ഒരു ഏഹ് പുതിയ പുതിയ തരം പലഹാരങ്ങൾ ഇണ്ടാ ക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആഹ് ആഹ് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എപ്പളും ഇങ്ങനെ നോക്കാറുണ്ട് ഇങ്ങനെ അതിൽ ഏതു ണ്ടാവൂല അതിന്റെ പേരൊന്നും ഉണ്ടാവൂല ന്നാലും ഇങ്ങനെ കാണാനൊക്കെ നല്ല രസാണ് ആഹ് അ് ചെലേല് ഇണ്ടാക്കുന്നതൊക്കെ കാണാൻ തന്നെ നല്ല രസാ അപ്പ ഇങ്ങനെ വിചാരിക്കും ക്കും ഇണ്ടാക്കി നോക്കണംന്ന് അപ്പൊ നോക്കുമ്പോ സാധനം ഉണ്ടാവൂല്ല
ആഹ് അതെ ഇശ് ഏഹ് ഇങ്ങളവിടെ വൈകുന്നേരം സ്നാക്സ് സ് എന്തെങ്കിലൊക്കെണ്ടാക്കും എപ്പളും
എപ്പളും ഉണ്ടാക്കലുണ്ടോന്ന് ചോദിച്ചാല് എപ്പളും ഒന്നും ഉണ്ടാക്കാറില്ല പക്ഷെ ഇണ്ടാക്കാറുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ് ടാ ഇണ്ടാക്കാൻ സാധനം വേണം ന്നാലെ ഇണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാണ് അതും ഞാൻ ഇതേപോലെ തന്നെ ഏഹ് കൊറെ പേര്ല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കും അതേപോലെ തന്നെ കൊറെ അതേപോലെ തന്നെ സമൂസ ഉൾ ഉള്ളിവട ഏഹ് കട്ട്ലൈറ്റ് അങ്ങനത്തെ ഇങ്ങനെ പലഹാരങ്ങളൈറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇങ്ങളെങ്ങനെ എന്തൊക്കെഉണ്ടാക്കൂ
ഞാൻ സമൂസേം പരിപ്പ് വടാ ഉള്ളി വ ആഹ് അങ്ങനത്തെതൊക്കെ ഞാനും ഉണ്ടാക്കും പരിപ്പുവട ആഹ് ഒന്ന് രണ്ട് തവണ ഉണ്ടാക്കീന്ന് ഏഹ് അതും മ്മ ബസ് സാധനം മ്മ ആക്കി തര്ത്താം മസാല ഫില്ലിങ്സ് ആഹ് മ്മാ കുഴച്ച് റെഡിയാക്കി തരും അത്ങ്ങനെ ചെയ്ത് കൊടുക്കോള്ളൂ പിന്നെ ഉള്ളിവട പയംമ്പൊരീം അങ്ങനത്തൊക്കെ ഉണ്ടാക്കും ഉുള്ളിവടെ ഞാൻ ഇടക്ക് മുട്ട ഇട്ടിട്ടാക്കും മുട്ട പുയുങ്ങീട്ട് നടൂര് വെച്ചെടുത്തിട്ട് അതങ്ങനെച്ചാ ഉള്ളി വടക്കുള്ള അത് കൊറച്ച് ശ്ര ട്ടിക്കണം മുട്ട പൊറത്തായിണ്ടെങ്കി പൊ
ആഹ് അതന്നാ ചോയിച്ചത് മുട്ടപ്പ ഞാൻ അയിങ്ങനല്ലേ മുട്ട കൊണ്ട് ഇതേപോലെ തന്നെ മുട്ട ആഹ് അതായത് നടു മുറിച്ചാണ്ട് പിന്നെ അതേപോലെ തന്നെ മൈദയിലിട്ടാണ്ട് മുക്കിയാണ്ട് പൊരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനേണേ പിന്നെ മു
ഞമ്മള് പൊതില് കടലമാവില്ലേ
ആഹ് കടലമാവ് ആഹ് ആഹ് പൊരിക്കൂലേ ഞങ്ങളത് മൈദയിലാണ് മു ക്കി പൊരിക്കൽ അതേപോലെ തന്നെ ഏഹ് മു ട്ടന്റെ ഉള്ളില് ചമ്മന്തി ഇല്ലേ ഒരു ഇത് ആഹ് അങ്ങനെ ഉണ്ടാക്കിയാണ്ടുള്ള ചമ്മന്തി ഇതാക്കിയാണ്ട് തേപോലെ തന്നെ മൈദേല് മുക്കിയിട്ട് അങ്ങനെയും പൊരിക്കാറുണ്ട് ആഹ് എന്തേലും മസാലേ അങ്ങനെ ഇതാക്കിയാണ്ട് അതായത് ആ മുട്ട പുയിങ്ങേന്റെ കുഞ്ചി അയിന്ന് എടുത്ത്കാണ്ട് എടുത്ത് മാറ്റിയിണ്ട് ഞമ്മളെന്തേയ്യും ഇതിന്റെ ഉള്ളില് ഉള്ളിയും അ ഉള്ളിയും തക്കാളി അങ്ങനത്തൊക്കെ വാട്ടിയാണ്ട് ഈ മുട്ടന്റെ അതില് ക്കാ കുഞ്ചിക്ക് കുഞ്ചി ആ ഇതിലേക്ക് അതായത് ആ ഏഹ് നമ്മളുള്ളി വാ ട്ടി അതിലേക്ക് ഇട്ടാണ്ട് മിക്സ് ആക്കി നല്ലോണം ഇതാക്കിയാണ്ട് അയിന്റെ ഉള്ളിലു തന്നെ നറച്ചാണ്ട് മൈദയിലിട്ട് മുക്കി പൊരിക്കണം അങ്ങനെയും ഉണ്ട്
ആഹ് ഞമ്മള് മൈദ അല്ല കടലമാവാണ് ഉപയോഗിക്കുക ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി ഒരു എന്താ പറയാ ഒരു ക്രഞ്ച് കിട്ടാ വേണ്ടീട്ട്
ആഹ് ആഹ് കടലമാവാവൂലേ ഉപയോഗിക്കല് ഞങ്ങള് അങ്ങനെ കടലമാവ് ഉപയോഗിക്കേയില്ല
ആഹ് അതെ
ഏഹ് മൈദ ആണ് ആഹ് കൂടുതല് ഉപയോഗിക്കല് കടലമാവ് പി പൊതുവേ അങ്ങനെ അങ്ങട്ട് ഉപയോഗിക്കേയില്ല ഇനിപ്പം ഉള്ളിവട ഇണ്ടാക്കുവാണെങ്കിലും അധി
ഉം
മാത്രേ കടല മാവുപയോഗിക്കലുള്ളൂ കൂടുതലും മൈദടെ മൈദ മൈദ പക്ഷെ ഞങ്ങള് കടലമാവുണ്ടെങ്കി കടലമാവിടുട്ടോ ഉള്ളിവടേലൊക്കെ ആഹ് ലേ ആഹ് ഒരു മൈദന്നെല്ലേ എതെ നിങ്ങള് വെളുത്ത് ള്ളൊക്കെ ഇടാറുണ്ടോ അതിലേക്ക് ഏഹ് അതായത് ഉള്ളി വട ഇണ്ടാക്കുന്നയിലേക്ക്
ഞാനുള്ളിവട ഉണ്ടാക്കുകാണെങ്കില് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗി ക്കലില്ല ഉമ്മയോ അല്ലെങ്കി ഇവിടുന്ന് വല്ലോം ആരെങ്കിലും ആ മസാല ഉണ്ടാ തന്നെ ഉള്ളിയും അല്ല ഇഞ്ചിയും വെള്ളത്തിലേക്ക് വെളുത്തുള്ളിയൊക്കെ കുഞ്ഞ് കുഞ്ഞാക്കി
ആഹ് ഞാനിതേ പോ ലെ തന്നെ ഏഹ് നോമ്പിനൊക്കെ ഒരു പുതിയൊരു ഇതൊണ്ടൊരു ഇത്ണ്ടാക്കി അതായത് ബ്രെഡ് നടു ഹ് അതിന്റെ ആ വക്കൊക്കെ അതിന്റെ പേരൊന്നും അറയൂലനക്ക്
ആഹ്
അയിന്റെ ആ വക്കൊക്കാണ്ട് മുറിക്ക അതായത് ആ ഇത് ഉം ബ്രൗണ് കളറുള്ള ആ സാധനം വെച്ചിട്ടാ നടൂത്ത ആ വെള്ള മാത്രം എടുത്താണ്ട് അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും ഇതേപോലെ തന്നെ നമ്മള് സമൂസേന്റെ കൂട്ടു അയിലേക്ക് മുള പൊടിയൊന്നും ഇടൂല വെറും കുരുമുളക് പൊടി ഇതേപോലെതന്നെ മഞ്ഞ പൊടിയും ആഹ് ദ് സം ഉള്ളിം തക് ഉള്ളിം ഒക്ക വാട്ട്യാണ്ട് സമൂസന്റെ കൂട്ടുണ്ടാവൊൽ അതൂ ട്ത്താണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ഭാഗത്ത് മയോണൈസും ഒര് ഒര് ബ്രെഡിന്റെ അതായത് രണ്ട് ബ്രെഡ് ആണ് ണ്ടാവാ. ഇട് ക്കെണ്ട്യെ. അയ്ല് ഒര് ഒര് ബ്രെഡ്മ്മല് നമ്മള് മയോണൈസ് തേക്കും. ഏഹ് മറ്റേ ബ്രെഡ്മ്മല് തക്കാളി സോസ് ഇല്ല്യേ. അതും തേക്കൂ രണ്ടും ആഹ് ട്ട് അതി ഉള്ളിൽ ഫില്ലിംഗ് അതിന്റെ ഫില്ലിംഗ്സ് വെക്കും. ഇന്നട്ട് അത് അടച്ചാണ്ട് നടു ചീന്തും ന്നിട്ട് കോഴിമുട്ട ഏഹ് എന്താണ് ഇതാക്കിയാണ്ട് അതായത് കോഴിമുട്ട നമ്മള് കട്ലൈറ്റ്ന് ഇണ്ടാക്കല്ലേ ഇതാക്ക്യാണ്ട് ആഹ് അതില് മുക്ക്യാണ്ട് ഈ ബ്ര് ഈ ഞമ്മളൊഴിവാക്കീന്ന ഈ ബ്രെഡിന്റെ അതാക്ക്ണ് ആ വക്കൊന്നായിട്ട് പൊടിക്കും. ഇന്നട്ട് ഇതെതേപോലെ തന്നെ ഇതിലെന്തെയ്യും, ഏഹ് എന്താണ് നമ്മള് കട്ടലൈറ്റിന് പോലെ മുക്ക്യാണ്ട് കോ കോഴിമുട്ടേല് മുക്ക്യാണ്ട് ബ്രെഡില് ഇതാക്ക്യാണ്ട് അത് എന്തെയ്യും പൊരിച്ച്
ഓക്കെ
ആഹ് അതായത് മുക്കി പൊരിക്ക്‌യൂല മുക്കി പൊരിക്ക്യുമ്പോ ഒരുപാട് ഓയലൊ ക്കാവ്ണോണ്ട് മുക്കി പൊരിക്ക്യൂല്ല. അത് ഒന്ന് നമ്മള് മീനൊക്കെ പൊരി ച്ച്ട്ക്ക്ന്നത് എങ്ങനെ അങ്ങനെ പൊരിച്ചെടുക്കും അങ്ങനെ ണ്ടാക്കാറുണ്ട്. അത് നല്ല രസണ്ട് പക്ഷെ അയിന്റെ പേരെന്താന്ന് ഇൻക്കറീല്ലപ ക്ഷെ അത് നല്ല രസണ്ട്. ആഹ് ഇത് അതേപോൽ തന്നെ ആഹ് പോക്കറ്റ്ഷവർമ്മ ആഹ് അത്ണ്ടാക്കല്ണ്ട്. അത്ണ്ടാ ക്കീട്ട്ണ്ട്. രണ്ട് റാശ്യം അത്ണ്ടാക്കീട്ട്ണ്ട് ആഹ്. അത് ആഹ് ഇണ്ടാ ക്കല്ണ്ട് ലേ. ആഹ് ആഹ് എളുപ്പു ആണ് ആഹ് ആഹ്. പിന്നെ അതേ
ഏഹ് വേറൊരു സാധനണ്ട്, ഞാ ഇതുവരെണ്ടാക്കിട്ടില്ല ഇൻകൊന്ന് ഒരു ദിവസം ണ്ടാക്കണം ന്ന് ഞാനത് വിചാര്ച്ച് നി ക്ക്ണ ഒര് സാനാണ്. അതുപോൽ തന്നെ മൈദോണ്ട് പത്തിരി ചു മ മൈദപ്പത്തിരി. അതില് അതേപോൽ തന്നെ അത് ഗ്ലാസ് സ് പോലെ ആക്ക നമ്മള് നമ്മള് ഗ്ലാസ് ഉണ്ടാക്കൂല്ലേ. ഈയ് എലോണ്ടൊക്കെ പണ്ടൊക്കെ എലോണ്ട് ക്ലാസ് ഇണ്ടാക്കല് ല്ലേ. അതേപോലെ
ഹലോ ഹലോ
ഹലോ അതിലേക്ക്, ഹലോ ആഹ് കേക്കുന്നുണ്ടോ? അതിലേക്ക് ഇതിന്റെ ഫില്ല് ഇ ഈ ഇണ്ടാക്കിയ ഫില്ലിങ്സ് എന്തെയ്യ, അതിലേക്ക് ഇട്ട് കൊടുക്കാ എന്നിട്ട് എന്തെയ്യാ. അത് ഏഎന്താണ് നമ്മള് അഹ് നമ്മള് സേമിയ ക്ക്ണീ. ആ സേമി ഇല്ലേ ഒരു നേർമ സേമി?
ആഹ് ആഹ് മെൻസ്
ആഹ് നേർമസേമി ആഹ് നേർമസേമി എ ന്തെയ്യാ ഏഹ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാ അഹ് റോസ്റ്റ്ഡ് സേമി. ആഹ് അതന്നേണ് അയ്ന്റെ പേര്. അത് റോസ് റ്റ് ചെയ്ത്ട്ത്താണ്ട് എന്തെയ്യും അയ്ലേക്ക് ഏഹ് ഞമ്മള് ഈ മൈതേല് ഈ ഗ്ലാസ്സില് നമ്മളെ ന്തെയ്യു ഈ ചിക്കന്റെ ഇത് വിക്കുവല്ലോ. അതായത് നമ്മള് മസാല ഗ്ലാസ്സില് വെച്ചാണ്ട് പിന്നെ ഈ മൈദയിലെ അത് മുക്കിയിട്ട് എന്തയ്യും ആഹ് മറ്റേ ഏഹ് ആഹ് സേമിയല്ലേ റോസ്റ്റഡ് സേമിയ അതിലേക്ക് നമ്മള് ഇത് ഏഹ് എന്താണ് കുത്തും അപ്പൊ ഇതിന്റെ മേലൊക്കെ സേമിയവല്ലോ ന്നിട്ട് ഇതേ എണ്ണയിലിട്ട് പൊരിച്ചും അഹ് ഇതുവരെ ഞാൻ ഞാൻങ്ങനെ കണ്ട്ണ് പക്ഷെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഒരു ദിവസം ഉണ്ടാക്കി നോക്കണംന്ന് ഇങ്ങനെ വിചാരിച്ച് നിക്ണ സ സാധനനാണത് ആഹ് അങ്ങനെ പിന്നെ ങ്ങള് വേറെ എന്തെങ്കിലു ക്ക് പുതിയ ഏതെങ്കിലുംക്കെ ഉണ്ടാക്കലുണ്ടോ അങ്ങനെ പേര് ആഹ് അല്ല ഇങ്ങളെ ഇറച്ചി പത്തിരി ആഹ് അത് ആക്കെ ണ്ടാക്കലേണ്ട് പിന്നെ ഇറച്ചി പ ത്തിരി ങ്ങൾ ണ്ടാക്കുമ്പോ ങ്ങള് ഏഹ് എന്തയ്യലാണ് എങ്ങനെയാണ് മറ്റ് ഇറച്ച് പത്തിര്യാലെങ്ങള് ണ്ടാക്കണേ ഞാന് അതേപോലത്തെ ചട്ടിപ്പത്തിരിയ പറഞ്ഞത് ചട്ടിപ്പത്തിരക്ക്ല്ലേ നിങ്ങൾ ചട്ടിപ്പാത്തിരി ണ്ടാക്കല്ണ്ടോ ആഹ് ചട്ടിപ്പത്തിങ്ങൾ ആ ചി ക്കനൊണ്ട് ഒരു ചട്ടിപ്പത്തിരിണ്ട്ന്ന് പറഞ് എരിവുള്ളേ അതെങ്ങനെന്ന് നിക്ക്റിയൂല പ ക്ഷെ ഞാ മറ്റേ ആഹ് ചട്ടിപ്പത്തിരി എനി
മധുരള്ള അതുപോലെക്കെ തന്നെയാണ് ഏകദേശം ചട്ടിപ്പത്തിരി ഉണ്ടാക്ക നിങ്ങളിപ്പൊ പറഞ്ഞ ചട്ടിപ്പത്തിരിയും മ
ച് ആഹ് ചട്ടിപ്പത്തിരില എരിവെടുക് ഏഹ് ഇതാണെന്നാ തോന്നുന്നത് ഉള് ആഹ് ആഹ് ചിക്കൻ പൊരിച്ചിട്ട ക്കലാണോ ചിക്കൻ പൊറിച്ച് ആഹ് ആഹ് അല്ല ചെലോല് ദോഷോണ്ട് ചെലോല് ഇതേപോലെ ദോഷോ
ദോഷോണ്ടും ചട്ടി പ ആഹ് ദോശ ചെറുതാ കനം കനമ്പ് കൊർച്ചിട്ട് പാ ഞേര് ദോശ മാതിരിയാക്കിട്ട് ചുട്ടിടുട്ട് എങ്ങനെ അയ്ല് വേറ്ററ് നർച്ടുക്ക
ആഹ് പ അങ്ങനെ ണ്ടാക്കും പക്ഷെ എഹ് ഞാന് ണ്ടാക്കലെങ്ങനെ ചോദിച്ചാല് മൈദ അതേപോൽതന്നെ ഉണ്ടാ ക്കെണ്ടാതില് നെയ്സില് കൊഴച്ചിട്ട് നെയ്സില് പരുത്തി എടുക്കണം എന്നി ട്ട് അതേപോൽ തന്നെ അത് കോഴിമുട്ടേല് മു അഹ് അഹ് ആഹ് ചുട്ട് അഹ് ഒന്ന് ചുട്ടടുത്തന്റെഷം കോഴമുട്ടേലും തേങ്ങാപ്പാലും ഉം ഏഹ് തേങ്ങാപ്പാൽലോ ആ തേങ്ങാപ്പാലിലും പോയിട്ട് മുക്കീയിട്ട് പിന്നെ നമ്മള് കോഴമുട്ട ഒടച്ചൊക്കെ ണ്ടാക്കല്ലോ അതയ്ന്റെ മേലെ ഏഹ് അതേപോൽ തന്നെ അണ്ടിപരിപ്പും മുന്തിരി ഒക്കെ ഇതാക്കിയാണ്ട് ണ്ടാവുല്ലോ ആക്കിയാണ്ട്. ക്കൊല്ലോ അതെന്ത്യ്യ അയിനെ മേലക്ക് വിതറി കൊടുക്കും എന്നിട്ട് രണ്ടെണ്ണ രണ്ടെണ്ണ വെച്ച ലെയർല് രണ്ട് ലെയർ ഇങ്ങനെ ആക്കി. ക്ക്യാണ്ട് അതായത് തേങ്ങാ പാലും എഹ് കൊയിമുട്ടമ്പാടി ങ്ങൾ തേങ്ങാ പാൽ കൂട്ടലുണ്ടോ. ചെലോല് തേങ്ങാപ്പാൽ കൂട്ടും ചെിലോല് ആഹ് ഞങ്ങളിവിടെ. തേങ്ങാപ്പാലും കോഴിമുട്ടയും കൂടി മിക്സ് ഒന്നായിട്ട് ഒന്ന് മിക്സ്യ്ത്. ഇട് ത്ട്ട് എന്തയ്യാ അതില് മുക്കിട്ട് രണ്ട് രണ്ട് പത്തിരി മുക്കിട്ട് എന്ത്യ്യാ. ആഹ് ഞമ്മള് ആ ഇളക്കിയ ഉം കോഴിമുട്ടേന്റെ മറ്റേതുണ്ടല്ലോ. അഹ് അയിന് ഇട്ടട്ത്തണ് അയ്ന്റെ മേലെ അതൊക്കെ ഒന്ന് വിതറി. കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ പാടൊന്ന് വിതറി കൊടുത്തിട്ട്. രണ്ടിച്ച രണ്ടിച്ച ലെയറാക്കിയിട്ട് ബാക്കി കോഴിമുട്ട തേങ്ങാപ്പാലും ഒന്നാക അയിലേ ക്കണ്ട്ഒഴിച്ചു കൊടുക്ക അങ്ങനെ ഇണ്ടാക്കല് ഉം പിന്നെ ആഹ് ഓക്കെ ഒക്കെ ആഹ് ഓക്കെ ഓക്കെ ന്നാ ശരി